ആഹ് കേക്കുന്നുണ്ട്.
ആ സുഖ -
ഓഓ സുഗായിട്ടിരി - മഴയുണ്ടോ അവിടെ?
മഴയായിരുന്നു.
ആ പ്പൊ ഇവിടെ നല്ല മഴയാ.
ആഹ് മൂടി ഇരിക്കക്ക് എവിടെേലും കിടന്ന് ഉറങ്ങാന്ന് തോന്നുന്നു.
ആഹാ
ഉ ഹാ എന്താ പരിപാടി?
എന്ത് പരിപാടി ചുമ്മാ ഇരിക്ണോ?
എല്ലാ പണിയെല്ലാം കഴിഞോ?
ആ ഭഷണം കഴിച്ചോ? ആ ഭക്ഷണിക്കാനായിക്കാന പോ ഴ്ക്ക ആ കഴിക്കാൻ തന്നള്ളൂെി യും
എല്ലാരും ഉണ്ടോ വീട്ടില്
ആ ഉണ്ട്ണ്ട്
ആഹാ എന്തെന്നാ സ്പെഷ്യല് ഹലോ -
എന്ത് ചെയ ചെയ്ണ്ടോ? ചിലൊന്നുമല്ല ഗ്രിൻ പീസ് കറി ഉണ്ടാക്കി മീൻ വർ
ആഹഹാ
അ
ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കുന്നുണ്ട്. ഹലോ
ഹലോ
ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? പറയുന്നു കേക്കുന്നുണ്ടോ? ആഹ് കേക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കട്ടായി കട്ടായാ കേൾക്കുന്നേ?
ആഹ എന്താ ചെയ്യണെ?
ബി എഡ് ചെയ്യാന്
ആഹ കേൾക്കുന്നുണ്ട് ഞാൻ പറന്ന് കേൾക്കുന്നില്ല.
ആഹ് കേക്ക് നിട്ടുന്നില്ല ഇടക്കടക്ക് ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇടക്ക് കേക്കൂല പിന്നെ അത് കേക്കുന്നുണ്ട് ആഹ
അതുകൊണ്ടാണ്.
ആ ഞാന് ബി എഡ് ചെയ്യായിരുന്നു ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നു.
ഓ ശരി ശരി
എന്താ ചെയ്യുന്നെ
ഞാനിപ്പോ വർക്ക് ചെയ്യുന്നില്ല ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്ക നേരത്തെ അഹലലിൽ ടീഷന ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു.
ആഹാ വാവയുണ്ടോ?
ഇല്ല ഇല്ല
ആഹ അല്ല പെട്ടെന്ന് ലീവ് ആക്കിയപ്പോ ഞാൻ വിജാരിച്ച്
ലീവ് ആക്കിയതായിരുന്നു പിന്നെ അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയപ്പോ അത് അങ്ങനെ ഒഴിവായി
ആഹാ ആഹ് ഇപ്പൊ എല്ലാർക്കും ഇങ്ങനെ കോംപ്ലിക്കേഷൻ ആവുന്നുണ്ട്
ആഹ
എനിക്കൊരു കുഞ്ഞുണ്ട് രണ്ടു വയസ്സുള്ളേ - - ഉ പിന്നെ
വേറെന്താ ആള് പെയിന്റിങ്ങിന്റെ വർക്ക ആണ്.
ആഹാ ഉണ്ടോ വീട്ടിലുണ്ടോ ഇന്ന് ആ ഇവിടെ അച്ഛനും പേ ഇന്ന് സൺഡേ അല്ലേ ഇന്ന് മൺണ്ടേയാ
ഓ സോറി മ്ഹാ - -
ഹി ഹേ ഹി ഹേ ഇവിടെ അച്ഛന അയി പോകുന്നതൊണ്ട് മഴയില്ലാത്തൊണ്ട് അല്ല മഴയള്ളപ്പോ ബുദ്ധിമുട്ട ല്ലേ അതിന്റെ ജോലി ഉ പിന്നെ വീട്ടിലാരെഉളള്ള അവിടെ?
പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ ബി എഡിന്റെ ഇനി അടുത്തത് എന്താ പ്ലാൻ?
ഇനിീ ജോലി നോക്കണം ഇവിടെ നോക്കി അപ്പൊ ഹസ്ബന്റിന്റെടെ പെറത്തു പോവനൊരു പ്ലൻ ഉണ്ട് അപ്പൊ ഇവിടെല്ല എവിടേലും കേറിയാൽ
ആ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അല്ലെ.
ആഹ അല്ല അസ്പെൻഡ്‌ അടുത്ത മാസം വരും. അപ്പോൾ രണ്ടുമാസത്തിനുള്ളിൽ കൊണ്ടുപോവാന്നു പറഞ്ഞിട്ടാണ്. കൺഫോമല്ല. അപ്പൊ ഇവിടെ എവിടെഎങ്കിലും കേറിക്കഴഞ്ഞാ നമ്മൾ ഒരു വർഷം നിൽക്കണല്ലോ. ബോണ്ട് ണ്ടല്ലോ ആ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന്. അവിടെയും കേറാൻഡ് ഇവിടെയും കേറാൻഡ്. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു.
ആഹ്
ആയിക്കോട്ടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നു വെച്ചാൽ അങ്ങനെ ചെയ്തപ്പോ അവിടെയെല്ലാം കിട്ടി. പക്ഷേ എല്ലായിടവും ഇതു പറഞ്ഞപ്പോൾ ഇങ്ങനെ അവര്. അവർക് ഇങ്ങന അഞ്ച് മാസത്തേക്കൊന്നും നിൽക്കാൻ. ല്ല ഒരു വർഷത്തേക്ക് നൽക്കണം. ആ അപ്പം അങ്ങനെ എങ്ങും കേറാണ്ടിങ്ങനെ നിൽക്കു വാ.
ആഹ് ഞാന ഇപ്പ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേറെന്തെങ്കിലും വർക്ക് നോക്കണംന്ന്‌. ഇവിടെ അടുത്തൊന്നും ഐ ഹോസ്പിറ്റൽ. ഞാൻ ഐ ഹോസ്പിറ്റലിൽ ഒപ്റ്റീഷ്യൻ ആയിട്ടാ വർക്ക് ചെയ്തത്. അപ്പോ അടുത്തൊന്നും അങ്ങനത്തെ ഹോസ്പിറ്റലുകൾ ഇല്ലാത്തൊണ്ട്. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കാണ് ആ വേറെന്തെങ്കിലും. നോക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങന ഇരിക്ക്ണു ‌. പറ്റിയ വല്ല ഇന്റർവ്യൂ ഒക്കെ പോണംന്നുണ്ട്.
ഇപ്പൊ ഹെൽത്ത് ഒക്കെ ആയോ.
ആ ഓക്കെ ഓക്കെ ഒരു വർഷം ഒന്നര വർഷ ആയി അത് കഴിഞ്ഞിട്ട്.
ആഹാ പിന്നെ ഡോക്ടർ കൺസ്.
ഇല്ല ഇല്ല കൺസൾട്ടിങ് ഒന്നുല്ല.
ടെൻഷൻ ഒന്നും എല്ലാ സമയം ആവുമ്പോ റെഡിആയിക്കോളും. പിന്നെ വേറെ എന്താ
വേറെന്താണ്
വീട്ടില എല്ലാരും സുഗായി.
ആ സുഖായിരിക്കുന്നു. എല്ലേരി സുഖായിരിക്കുന്നു. അമ്മയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോ അമ്മാ ആ ഹസ്ബന്റിന്റെ സിസ്റ്ററിന്റെ അടുത്താണ്.
ആ ആ ഹസ്ബൻഡ് സിസ്റ്റർ അടുത്താണോ?
കുറച്ചിലോ മണ്ണാർക്കാടാണ്.
ആ ആ
ആ അപ്പോ ഇവിടത്തെത് അറ്റാച്ഡ് ബാത്റൂമിൽ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെണ് പിടിചനീൽപ്പിക്കല് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങലൊക്കെയിണ്ട്. അപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തൊണ്ട് ചേച്ചിടേ അവിടേക്ക് കൊണ്ടുപോയി.
ആ, സ്ഥലം അങ്ങനെ പറയണ്ടട്ടോ? ചെലപ്പോ നമ്മള് ഓർകൂല.
ആ ആ
പിന്നെ എന്താണ് ഏ ചോറിന്റെ കൂടെയൊക്കെ. കഴിച്ചോളോ
ഓ കഴിക്കും കഴിക്കും.
പിന്നെ അതൊന്നും പറ്റൂല.
ആ. ആ മീനും കൂടെ ഉള്ളത് കൊണ്ട് കൊഴപ്പില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. ഉണക്കമീനോ
ആ. ഇവിടെ ആ ഞാൻ വീട്ടിന്നു വന്നപ്പോ പൊണക്കമ്മീൻ കൊണ്ടുവരുന്നു. കൊണ്ടുവന്നായിരുന്നു ഉം. സ്വന്തം വീട്ടിലാരെക്കെഇല്ലേ
അവിടെ അച്ഛനമ്മ എന്റെ ബ്രദർ.
ബ്രദർ കല്യാണം കഴിചോയി. ആ കുട്ടി ചെറുതാ അതോ?
ഒന്നര വയസ് കഴിഞ്ഞു.
ത്തെടുത്താനോ
ഇല്ല കുറച്ച് ലോങ് ഉണ്ട് ആ കൊറെ ആയി പോയിട്ട് ഇപ്പ ഇത് അടുത്ത ആഴ്ച എന്റെ ഇപ്പ കസിൻ ബ്രദറിന്റെ കല്യാണാ അങ്ങോട്ട് പോണം ആ അതെ അതെ ഓ ഡ്രസ് ഒക്കെ എടുത്തു അയാളുടെ വീട്ടിൽ
ആ തരാംതരം എന്റെ വീട്ട വീട്ടില് അമ്മയും അച്ഛനും ഇവിടെ അമ്മ അഛനും ഞാനും കുഞ്ഞും ഉണ്ട്
ഓ
ആ പിന്നെ
പിന്നെന്താ വേറെ
വേറെ ഇന്നാ പിരിക എഴുതാൻ ആ അ ഞാന എവിടെ മേക്കപ്പ് പോച്ചേ മേക്കപ്പ്ന്ന ലിപ്സ്റ്റിക്ക് ലിബ് ബാം ഒക്കെ ചെറിയ രിതി അത അവളെ എടുത്തുകോണ്ട് പോന്ന് എടുത്തോണ്ട് എവിടെ എവിടെ യെങ്കിലും ഒക്കെ ഒരയ്ക്കും അതിന്റെ പുറക് ഓടിയതാ
ആ
ആ ഒരിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ട എല്ലാരേ
ആ
ആ അങ്ങനെടി നടക്കാന് പിന്നെ
വേറെന്താ മഴക്കാല ആയതൊണ്ട് ഫുള്ള് മഴ ഉ
അതെ അതെ അപ്പ രാത്രി എന്താ ചപ്പാത്തി ഉണ്ടാക്കോ അതോ
അല്ലേ ദോശ ആ ചോരന്നാണ് ചിലപ്പോ ചോറണ ആയിരിക്കും ചിലപ്പോ ദോശ ചിലപ്പോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും
ആ ഇവിടെ പിന്നെ എല്ലാർക്കും അച്ഛന ഷുഗർ ഉള്ളതുകൊണ്ട് ചപ്പാത്തി വേണംന്ന് അ പറയും എന്നാലും അച്ഛന് ചപ്പാ അപ്പൾ അത് ചിലപ്പോൾ വെശപ്പും അറില്ല അപ്പോൾ ചോറുണ്ടാവും കപ്പയ ഉണ്ട കപ്പ കഴിക്കും പിന്നെ അത് നിർത്തിയ പരിപാടി
ആ
ഉം പിന്നെ ചോ എന്താള്ളന്ന് വെച്ചാ അത് കഴിക്കും
ആതന്നെ ഇവിടെ അങ്ങനെ തന്നെ
ഉം പിന്നെ
പിന്നെ ആ അത്ണ്ട് നന്നായിട്ടുണ്ട് എന്തെങ്കിലും പോ പോണം എന്ന് വിചാരിച്ചിട്ടാണ്
ഫ്രണ്ട്സ ഒക്കെ ഉണ്ടോ വർക്ക് ചെയ്യുന്ന
ആ എല്ലാവരും ഉണ്ട് ഞാൻ മാത്രം ഇപ്പ എന്റെ ഫ്രണ്ട്സി റി സയ്ൻ ചെയ്ത് വീട്ടിലിരിക്കു ബാക്കി എല്ലാരും വർക്ക് ചെയഴ
ആ അവിടെ അടുത്ത് അവരുടെ വല്ലാം ഉണ്ടെങ്കി ചോദിച്ചാ പറഞ്ഞ തരില്ല
അല്ല അവരൊക്കെ സെയിം ഞാൻ വർക്കേ ചെയ്ത് അവിടെ തന്നെയാ ചെയ്തവിടെ തന്നെയാണ് അപ്പൊ ഞാൻ വേറെന്ത വേറെ എവിടെും നോക്ക അല്ല ഞാൻ ഓൾറെഡി മാരേജ് കഴിഞ്ഞപ്പോ റിസയൻ ചെയ്തഅ ശേഷം വർം കഴഞ്ഞപ്പോ വീണ്ടും അവോയി അവിടെ സ്റ്റാഫ് ഒന്നരവർഷം കഴിഞ്ഞപ്പോൾ റീ ജോയിൻ ചെയ്തു എന്നിട്ട് പിന്നെ ഒന്നര വർം കഴിഞ്ഞ അ വീണ്ടുംഞാൻ പ്രഗ്നൻസി ആായിട്ട് അബോഷ ആിയത് അപ്പോ അതിന്റെ പേര് ലീവെടുത്ത അപ്പ പിന്നെ വീണ്ടും റീജോയും ചെയ്യേണ്ട അവർക്ക് അതൊരു ബുദ്ധിമുട്ട് രണ്ടുമൂന്നു തവണ അപ്പോ അങ്ങനെ ചെയ്യേണ്ട എന്ന് വിചാരിചിട്ട് ഞാൻ റിസൈൻ ചെയ്തു
അല്ല ചോദിച്ചു നോക്ക് സാഹചര്യം ഇതായതുകൊണ്ടല്ലേ വെറുതെ വേറെ എവിടെയും പോകാൻ ഒന്നും അല്ലല്ലോ
എനിക്ക് കുറച്ച് ലോങ്ങ് ആണ് അവിടെ എനിക്ക് പോവാൻ ഒന്നരമണിക്കു റോളംട്രാവൽ ഉണ്ട് അതുകൊണ്ട് നേരത്തെ പോണം ഈവനിംഗ് വരുമ്പോൾ നല്ല ലൈറ്റ് ആവും പിന്നെ ഹോസ്റ്റലിൽ അവിടെ ഞാനാദ്യം ഹോസ്റ്റലിലേക്ക് ആയിരുന്നു നിന്നിരുന്നത് ഇടയ്ക്കിടക്ക് ഹോസ്റ്റലും വീടൊക്കെ ആകുമ്പോ ആ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ വീട്ടിലുള്ളവർക്കും രാവിലെ പോകുന്ന വൈകുന്നേരം വരുന്നപ അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ട അടുത്ത് എവിടെയെങ്കിലും നോക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ അടുത്തൊന്നും ഇല്ല ഹോസ്പിറ്റല് അപ്പൊ ഞാൻ ക്യാഷ്യർ ആയിട്ടോ അങ്ങനെ റിസപ്ഷനിസ്റ്റയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും വർക്ക ആായിട്ട് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്
പിന്നെ
വേറെന്താ വിശേഷങ്ങള്
വേറെ ന്താണ് ഇങ്ങനെയൊക്കെ പോന്ന് നോക്കിണ്ട്
ആ വിളിക്കോ സംസാരിക്കാൻ തുടങ്ങുവോ എന്തെങ്കലൊക്കെ പറയോ
ഈ യൂട്യൂബ് കാണുന്ന പിള്ളാരായത കൊണ്ട് ഇപ്പ നല്ലണ്ണം വർത്താനം പറയും
ആ
തിരിയില്ല പക്ഷെ അത് തിരിയാത്ത സംസാരംല്ല കേൾക്കാന് രസം ആ അങ്ങനെ പറയൂ നമ്മൾ ഊിച്ചെടുക്കണം
ആഹ അധികം കൊഞ്ചിപ്പികാണ്ട് കൂടു കൂടുതൽ അവള് പറയുമ്പോ അതുപോലെ തന്നെ സംസാരിചിട്ട്
നഞല്ല ഇത് ഇവിടെ ആദ്യ ഇവിടെ വീട്ടില് രണ്ട് ആണുങ്ങ ഇവിടെ ചേട്ടന്റെ വീട്ടിൽ അപ്പൊ അവർക്ക് അമ്മക്കും അച്ഛനും പെൺകുഞ് അന്നണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും
ആഹ് അപ്പൊ എന്താന്നറിയോ അത് കുഞ്ഞു കുട്ടികളാമ്പോ സംസാരിക്കാ അവർക്കൊരു ബുദ്ധിമുട്ട് ണ്ടാവുമല്ലോ അ നമ്മളങ്ങനെ കൊഞ്ചിക്കുമ്പോ അവരാ കൊഞ്ചിയതുപോലെ സംസാരിക്കും ചെല കുട്ട്യാളെ കണ്ടില്ലേ സ്കൂളിൽ ചേർത്തിയാലും സംസാരം കറക്റ്റ് ആവാത്തത് ആ അങ്ങനെ വരുന്നത് അത് കൊഞ്ചിച്ചു നോ കൊണ്ടാണ് അങ്ങനെ വരുന്ന പറഞ്ഞ ആ
എാ എനക്ക് ഇറക്കവിട മ്മ്
എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കൊഞ്ചി സംസാരിക്കുമ്പോ പറഞ്ഞാൽ മതി അങ്ങനെ പറയാൻപാടില്ല നേരെ പറയി ന്ന് പറഞ്ഞു ഒന്ന് കൂടെ പറയിപ്പിച്ചാൽ മതി അപ്പൊ അവരത് കറക്റ്റ് ചെയതോളും അങ്ങനെ കറക് കറക്റ്റ് ചെയ്ത് കൊണ്ടന്ന വല്യ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇല്ലങ്കി ചെലപ്പോ സ്കൂളിൽ ചേർത്തുമ്പോഴും ഇവിടെ ഒരു കുട്ടി അങ്ങനെ ഇണ്ടേ സ്കൂളിൽ ചേർത്തിട്ടും ശരിയായിട്ടില്ല ഇപ്പൊ അവന് എന്തോ ട്രീറ്റ് മെന്റൊക്കെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്ക ഹോസ്പിറ്റലില്. അപ്പൊ അവര് പറഞ്ഞത് ടൈം എടുക്കും ന്നൊള്ളു കുഞ്ഞിലെ കൊഞ്ചിച്ച് വളർത്തി, സംസാരിച്ച്, സംസാര ശൈലി അങ്ങനെ ആക്കിയതോണ്ടാണ് അവന് നാവ് കറക്റ്റായി തിരിയാത്തെന്ന്?
മീനൊക്കെ അവിടെ വ
ആഹ വരും, വരും. ആ അല്ലല്ല വരും. വണ്ടീലിങ്ങനെ ചെറിയ വണ്ടികളിൽ ഇങ്ങനെ കൊണ്ടപരും ആ ഫ്രഷൊന്നും ആയിരിക്കില്ല ചിലപ്പോ ആ അത്യാവശ്യം ഒരു അരമുക്കാ മണിക്കൂർ ടൈമ്ണ്ട്
ഓ അത്രയും ദൂരംുണ്ടല്ലേ ആ അപ്പൊ നിങ്ങള് ടു വീലർഉണ് ന
ആ ഹസ്ബന്ഡന് ടു വീലർ ഉണ്ട് പിന്നെ കൂടുതൽ ആ ഞാൻ ഓടിക്കും ഓടിക്കും ഇപ്പൊ ഓടിക്കാൻ പഠിച്ചുൊണ്ടിരിക്കയാണ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോണൂ പക്ഷെ എന്നാലുംഇയ്നോ എല്ലാ ത്തിനുള്ളത് ഇവിടെ തന്നെ ഈ വഴി കൂടതന്നെ വരും ചെറിയ ചെറിയ വണ്ടി സാധനങ്ങളാണെങ്കിലും പച്ചക്കറി മാർക്കറ്റ് അങ്ങനെയുള്ള
അത്രയും പ്രശ്നില്ല എവിടെ വേണേലും പോവാ ഹലോ
ക്കാണെങ്കി വണ്ടിന്ക്ക്ണ ഓട്ടോ എടു പോകണ്ട ആവശ്യമില്ല എന്തെങ്കി അത്യാവശ്യം നമ്മളിപ്പോ മന്ത്ലിക്കായിട്ട് പോവല്ലോ അങ്ങനെ പോകുമ്പോ മന്ത്ലി ശേഷം
ഹും ഹാ
പി പിന്നെക്കടൊക്കെ പോണ്ടെ
ആഹ എന്നാ ഓക്കെഡാ ന്ന പിന്നെ വിളി
ഓകെ ശെരി